ആ ണ്ട്
ആ പിന്നെ
പിന്നെ എന്തല്ലാ
ആ പിന്നെ എന്താ വിശേഷം എന്തൊക്കെയുണ്ട്
ങ്ങനെ പോന്നു നല്ല വിശേഷം
ഉം ആ ഇവിടെ കൊഴപ്പൊന്നുല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഉം പിന്നെ ഹോണൊക്കെ എവിടം വരെയായി
ഓണോ ആ ഓണം ഓണം എന്താ പറ വരാനിരിക്കുന്ന ആണല്ലോ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ ഇതാക്കാണ് നമ്മ കഴിഞ്ഞ ഓണത്തിനൊക്കെ പിന്നെ അങ്ങനെ നല്ല സദ്യൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവര് വിളിച്ചു അപ്പൊ പോയി കയിച്ച് അങ്ങനെ
ഇവിടെ ഏ ഇവിടെ ഞങ്ങക്കൊരു ലൈബ്രറിയൊണ്ട്
ആ
ആ അപ്പം കഴിഞ്ഞ മാസം മീറ്റിംഗ് കൂടിയപ്പയിങ്ങനെ പറ ഞ്ഞു ഓണത്തിനിപ്പഴേ ഫ്രോ ഗ്രാമുകളൊക്കെ ചെയ്യാന കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങടെ ഡാൻസെക്കെ ഉണ്ടായിരു ആ ഡാൻസെക്കെ ഉണ്ടായിരുന്ന് അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങിയല്ല ഈപ്പ സമയയില്ലല്ലോ
ശരിയാ ആ
ആ അടുത്തല്ല ഓഗസ്റ്റ് ലാസ്റ്റത്തേനാ
ഡാൻസൊക്കെയുള്ളോർ
ആ പ്രാക്ടീസ് ചെയ്യണം തന്നെയല്ല ഈ സ്കൂളൊക്കെ ഒള്ളത് കാരണം എല്ലാർക്കും സമയം കിട്ടത്തില്ല എട ദിവസങ്ങൾലേയ് തിങ്കുള് തൊട്ട് വെള്ളി വരെ സമയം കാണ ത്തില്ല. പിന്നെ കിട്ട്ന്ന് നമക്ക് ശനിം ഞായറും പിന്നെ അവധി ദിവസങ്ങളൊക്കെയായിരിക്കും അഹ അപ്പ എല്ലാവരും ശനി ഞായറൊക്കെ ആട്ട്, ഏഹ് പ്രാക്ടീസ് ചെയ്യാനിങ്ങനെ വരണം അപ്പ നോക്കണോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവ. അവടെ ഇങ്ങനെ പ് പരിപാടികളൊന്നു ഇല്ലേ?
ഇവടെയിപ്പ ഞാന് ഓഫീസിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പൊരു പരിപാടി പ പഴേ ഓഫീസിലാ മ്പൊ നല്ല അടിപൊളിയായിരുന്നു. പൂവൊക്കെ ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ചിട്ട്, ആ സദ്യയാണെങ്കില് എല്ലാം, ത്തിന് എല്ലാരും ഒരുമിച്ച് ഡാൻസും പാട്ടും തിരുവാതിരകളിയും എല്ലാ കൂ ഇവിടെപ്പൊ ഒന്നുല്ലാ. ഒറ്റക്കായതോണ്ട് സ അത് സ് സെറ്റ് സാരി ഉടുക്കും. ആ എന്നിട്ട് ഞാനും ആ പ്പർത്ത ആ ഓഫീസില്ള്ളോൾണ്ട്. ഞങ്ങ രണ്ടുപേരും കൂടി പൊറത്ത് ഫുഡ് കയിക്കാൻ വേണ്ടി പോം സദ്യ
വെളിലോ
ആ വേറെ ഇവിടെയെന്നും സദ്യന്നൊന്നുവില്ല
അല്ല നിങ്ങക്ക് അവധി ആരിക്കത്തില്ലേ അന്ന്
ആഹ് അയിന്റെ തലേന്ന് മറ്റോ ഇണ്ടാവേരി
ഉത്രാടത്തിനന്ന് കാണുവാരിക്കും അല്ലേ
ആഹ് കഴിഞ്ഞ ഓണത്തിന് അങ്ങനെന്നു ന്നാ പറഞ്ഞത് ഇവിടെ ഇണ്ടായ ഏഹ് ഇവിടെണ്ടായ ഒരു ഓളും കൂടിയാരുന്നു പോയത് സദ്യയൊക്കെ അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞന്ന് നമുക്ക് ഒസ് ഞാ സാരിയുടുത്ത് വരാം നമുക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞ്
ഉം
അപ്പൊ അങ്ങനെ ഞങ്ങ രണ്ടാറും കൂടെ പോം അതാണ് ഞങ്ങടെ ഓണം ഈ പ്രാശ്യംഭയങ്കരതായി
ഉം അല്ലെൽ ഓണത്തിനൊക്കെ നമ്മളെല്ലാരൂടൊക്കെ ഒണ്ടെങ്കി കൊറ് ച്ച് പേരൊക്കെ ഒണ്ടങ്കില്
അതെ അതെ-
ഒരു നല്ല രസായിരിക്കും ആ യ്യോ ഒരാ ഒരാളേ- കെ പ്രത്യേകിച്ച് നമ്മള് ജോലിയൊക്കെ ചെയ്യുന്ന ത്ത്- നമ്മള് തന്നെയൊള്ളെങ്കില്- ആഘോഷിക്കാനൊന്ന് വേ ഒരു ഒരു മൂന്ന് പേ എങ്കിലോ ഉണ്ടങ്കിൽ- ഒരു രണ്ട് മൂന്ന് പേരെങ്കിലുണ്ടെങ്കിൽ നമുക്കോരു-
ആഹ് അതെ സാറ് പറഞ്ഞ നീ ഇന്ന് പോ- ക്ടോ ഞാനും ഒറ്റക്ക് ഇവിടെ
ആഹ് അത് ശെരിയാ നമ്മൾ തന്നെ ചെയ്യുമ്പോ ഒരു-
ര്വിച്ചിട്ടാണങ്കിൽഞങ്ങക്ക് രണ്ടാക്കും കിട്ടും- അതെ ഇപ്പൊ അതും പറ്റൂല- അപ്പൊ പിന്നെ- ഇ ഞാൻ സാറ കൂടി കൂടുംന് അറിയില്ല എന്തായാലും വേറൊന്നും നടക്കൂല ഡാൻസ് അതവിടെ ഭയങ്കര തിരുവാതിരകളി അങ്ങനെക്കെ പിടിച്ചു നിർത്തി ഞ പറഞ്ഞ ഞാനില്ല ഞാൻ എനിക്ക് ഡാൻസ് തിരുവാതിരംന്ന്ക്കാ അറിയില്ല അല്ല ഇപ്പൊ അതെല്ലെ അന്നേരത്തെ എനിക്ക് ദേഷ്യ ഇപ്പ ഞൻ മിസ് ചെയ്യുന്ന ശരിക്ക ഞാനല്ല ഞാൻല്ലന്ന്
പറഞ്ഞതിന്റെ കൂട്ടാ നമ്മള് സ്കൂളിൽ പഠിക്ക് ഇതെങ്ങനെയെങ്കിലും ഒങ്ങ് കഴഞ്ഞാ മതിയന്ന് പക്ഷെ ഇപ്പ ആലോചിക്കുമ്പോ ല്ലേ എന്ത് രസായിരുന്നു ആ സമയൊക്കെ ആഹ് ദൈവമേ ഇത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇതൊന്നും കഴുന്നില്ലോന്ന് ഒരു ദിവസം അവധി കിട്ടാൻ കൊതിക്കും ഇപ്പൊ സത്യം ആ സ്കൂളിലെ ഇങ്ങനെ പിള്ളേർ കോളേജില പോന്ന കാണുമ്പോഴും സ്കൂള സത്യം കൊതിയ അന്നൊക്കെ നമുക്ക് എങ്ങനെലും കഴി തിയ മതി വലുതായാ മതിയ എന്നാ വലുതായപ്പ
ആ അതൊന്നും ആലോചിക്കണ്ട പഠിച്ചാ മതി അന്ന് അതരുന്നു പ്രശ്നം. പഠിക്കണല്ലോ അതെ അതായിരുന്നു നമ്മളെ പ്രശ്നം ഇപ്പൊ ഞലോക്ക അന്ന് പഠിച്ചാം പഠിച്ചാൽ മതി എന്ന എന്നാ പിന്നെ
ഞാ ഞാനും ഇപ്പ വിചാരിക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് അത് ഫാഷൻ ഡിസൈനി നോ ക്ക അത വേറെന്തെങ്കിലും എടുത്തൊന്ന് പഠിച്ച് എന്തെേലും ഒരു ജോലിയൊക്കെ കിട്ടിട്ട് മതിയ
കല്യാണം ഉം അതെ അതെ ഇപ്പൊ പലരും ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞ മതിയ യെന്ന കല്യാണന്നെ. ഉം ആ ഒരു ഇതില്ല ഇപ്പൊ ഞാന് എന്റെ ചെ ഫ്രണ്ട്‌സ് അധികം പേരകുട്ടികളോ അമ്മമാരാ അപ്പൊ അവര് എന്നോട് ഇങ്ങനെ ഞാൻ പ ഞാനിങ്ങനെ ഈ പറിം പറിം നീ ഇപ്പൊന്നും കെട്ടണ്ട നീ എൻജോയ് ചെയ്യ് ലൈഫ്ന്ന്
സത്യവാ പറയുന്നെ ഞ ഞാൻ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരുന്നേ ഞാന് മേ ഒരു മാക്സിമംഒരു ഇരുപത്തി പത്തഞ്ചു വയസ്സാവാതെ കെട്ടത്തില്ലെന്ന് പറഞ്ഞോണ്ട് നടന്ന ആളാ
ഉം ആ അതാ ആ സമയത്ത് നമുക്ക് ആ ഒരു ഇരുപത്തൊന്ന് ഇരുപത്ര എനി എനിക്കങ്ങനെയായിരുന്നു എനിക്ക് എന്റെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള ആഹ് ഇഷ്ടപ്പെ
ആ അതെന്താണെന്നറിയോ ആ അല്ല അത് വേറൊന്നും അല്ല നമുക്ക് പ ക്വത ഇല്ലാത് ത്തോണ്ടാ മെച്യൂരിറ്റി ഇല്ലാത്തതിന്റെ കുഴപ്പവാ പിന്നെ നമ്മള് ഇപ്പം നമ്മുക്കറിയാം അത് അത് ചെയ്ത് തെറ്റായി പോവാന്ന് ഇപ്പ അറിയാം ആ
അന്ന് ഞാ എനിക്ക് ബുദ്ധില്ലാത്തൊണ്ട് ഞാനങ്ങനെ അന്ന് എന്റെ ചെക്കനാണ് എന്നോട് പറഞ്ഞുന്നത് ഇപ്പ ആയിട്ടില്ല സമയായി നമുക്ക് സമയാവുമ്പോ കെട്ടാ
ആഹ് അതാണ് അതാ പറഞ്ഞെ സത്യാണ് സത്യാണ് ആഹ് ഇപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാല് ഇരു ഇരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സസ്ന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാല് എൻജോയ് ചെയ്ത് നട ക്കണ്ട സമയാ ആ സമയത്ത് നമ്മള് കെ ട്ടി ഒരു പ്രാരാബ്ധമായിയിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ വിചാരിക്കും ഷോ ഇപ്പഴേ കെ ട്ടണ്ടായിരുന്നു കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് കെട്ടിയാ മതിയ എന്നുള്ളൊരു ചിന്ത വരും ആ അതാ
പോലെ തന്നെയാ തോന്നുന്നത് ഞാൻ രാവിലെ എഴുന്നേക്കുന്ന് വരുന്ന് ഇതാ ക്കുന്നു ഒരു മാറ്റോ ഇല്ല
സത്യം സ്കൂളില കാര്യവൊക്കെ ആലോചിക്കുമ്പോ തന്നെ സത് ത്യം പറഞ്ഞാല് കൊതി വരുവാ പിള്ളേരൊക്കെ പോ ഇപ്പൊ അവരോട് അവർ ഇപ്പൊ നമ്മുടെ അതേ സ്ഥാനത്ത് ആ അവര് നിക്ക്ന്നേ അപ്പൊ അവര് ഓ ഒരു ദി ആഹ് ഒരു ദിവസം അവധി കിട്ടുന്നില്ല അയ്യോ സ്കൂളിൽ പോവാനെ കൊണ്ട് അവര് അവര അവരെ നമ്മള ആ പണ്ട് ചിന്തിച്ചതിന്റെ കൂട്ട് തന്നാ അവരും ഇപ്പഴും ചിന്തിക്കുന്നെ
അതെ അതെ അത് വലുതാവുമ്പോ മനസ് മാറിക്കോളും ഉ അത് ഞാനിവിടന്ന് ഇടക്ക് ചിന്തിക്ക ഈ ലീവ് എടുക്കുന്ന സമയത്ത് പണ്ട് സ്കൂളിലാവുമ്പോ ലീവ് എടുത്ത് ലീവ് ലെറ്റർ കൊടുത്താ മതി പനിയാന്നും പറഞ്ഞിട്ട് ഇത് പ പക്ഷെ വിളിച്ചിട്ട് പറയണം വിളിച്ച് സാറിന് ഇതായ മാത്രെ സാറ് ലീവ് തരു ഉം അതെ പനിയന്ന് വെച്ചിട്ടുണ്ടെിൽ ഇന്നലെ എന്താ കഴിച്ചത് ഇന്നലെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ പുള്ള ചോദിക്കുന്നു എന്നിട്ട് മുഴുവൻ ഇവിടെ എന്തെങ്കും പണിണ്ടെങ്കിൽ ഹാഫ് ഡേ എക്കാൻ പറ്റിു പോയിക്കൂടെ അങ്ങനെയൊക്കെ ചോദിക്കു ഉം ചെല ോട് ചോദിക്ക നിനക്ക് വന്നിട്ട് പോയിക്കൂടെ അങ്ങനൊക്കെ ചോദിക്കാം എവിടയക്കെ കല്യാണത്തിനൊക്കെ പോവാനാണ് എടുക്കുന്നെങ്കില് അതോ ഇങ്ങനെ പറയുന്ന വെച്ചിട്ടാണ് നസ എന്തായാലും പറയാൻ പറ്റ അസുഖ എന്ന്ച്ചിട്ടണ്ടെങ്കിൽ എന്തായാലും സർ ചോദിക്കും എന്താ അുഖം എന്തെങ്കിലും പറ്റി പോയ അപ്പൊ കളളത്തരം ത്ത്മറ്റൊന്നും ലീവ എടുക്ക വറ്റ ഉ അതെ അതുകൊണ്ട് ഉള്ളത് ഉള്ളത്പോലെ പറയേണ്ടി വരും
ഉം ആഹ് പിന്നെ ഇനിയിപ്പ ഓണത്തിന്റെ ഇനിയിപ്പ അയിന്റെ തിരക്കാ ഇനിയിപ്പം ഓഗസ്റ്റ് ആദ്യം തന്നെ പിള്ളേരുടെ പരീക്ഷ കാണും അപ്പൊ അതിക്ക് മുമ്പ് എങ്ങനെങ്കിലും ഒന്ന് ആ എടുത്ത് ഇങ്ങനെ അതോ ഒന്നാമത്തെ കാര്യംന്ന് വ എല്ലാവർക്കും മടിയാണ്ഈ വിളിച്ചു കൂട്ടുന്നതാണ് മെയിൻ ബുദ്ധിമുട്ട് എല്ലാരും എന്തെങ്കിലും പറയംയ്യോ ഞാനില്ല അയ്യോ ഞാനില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അത്ര എല്ലാരും വിളിച്ചു ഇവിടെ ഒത്തിരി പ്രായമള്ളവരല്ല ഒത്തിരി പ്രായമുള്ളവരല്ലേ ഞങ്ങളടെ വനിതാ വേദി എന്ന് പറഞ്ഞരുതുണ്ട് ആ് അതത് നമ്മള് ആഹ ചെറുപ്പകാര് ചെറുപ്പക്കാര ഉണ്ട് അയിതിനകത്ത് ഒന്ന് രണ്ട് അമ്മ അമ്മമാരുണ്ട് എല്ലാരും അമ്മമാര എന്നാലും കുറച്ച കുറച്ച് പ്രായമുള്ളത് അവരൊന്നുമ ഇല്ല ഒരു ഇരു മുപ്പത് ആ രുപ ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ച് ആ വയസിന് ഇടക്കുള്ളള്ള ഞങ്ങ് ചെയ്യാറുണ്ട് ആ ഇതുങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഒരു പരിപാടി ചെയ്യിക്കണോന്നുണ്ടെങ്കില് എന്റെ പൊന്നോ എന്തോ ബുദ്ധിമുട്ടാന്നറിയോ പിന്നെ എങ്ങനെ തിരുവാതിര ആയിരുന്നു ഞങ്ങള് കഴിഞ്ഞ റാശ്യ ഉദ്ദേശിച്ചത് തിരുവാതിരക്ക് ക്കെല്ലാരും ബാ നമുക്ക് തിരുവാതിര കളി യ്ക്കാന്നും പറഞ്ഞോണ്ട് എല്ലാരും ഒത്തു കൂട്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴ്ത്തേനും ആ പറഞ്ഞു ഹോ തിരുവാതിരൊക്കെ അങ്ങ് ഔട്ട് ഓഫ് ഫാഷനായി നമുക്കൊരു കാര്യം ചെയ്യാ മിക്സ് ഡാൻസ്കളിക്കാന്ന് ആ ഓരോ പാട്ടിന്റെ പപ്പാതി വെച്ചുള്ള ഇതുണ്ടല്ലോ നമുക്കന്ന് അത് കളിക്കാം അപ്പം അന്നേരം പറഞ്ഞപ്പോ യൂ നാണൻ കേടാ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കാന്ന് ആദ്യ അങ്ങ് വലിഞ്ഞങ്ങ് പിന്നെ ഞങ്ങളെല്ലാരും കൂടി പറഞ്ഞ് പ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്തായാലും ഒരു പാട്ടെടുത്ത് ഒരു പാട്ട് ടെ മൂന്നാല് പാട്ട് മൊത്തത്തിലുള്ളത് നാല് മിൻറ്റ് അഞ്ച് മിൻറ്റ് ട്ടെങ്ങാണ്ടേ ഉള്ളൂ
ആ
എന്തായാലും ചെയ്ത് കഴിഞ് ഓണത്തിന്റെ അന്ന് പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പഴത്തേന് എല്ലരും പറഞ്ഞു നല്ലതായിരുന്നുന്ന് അ എന്ന് പറഞ്ഞയിന്റെറെ കൂട്ട ഈ പ്രാവശ്യം പറഞ്ഞപ്പോഴേ യോ സമയ ഇല്ല ങ്ങനായി ഇങ്ങനെ അയില് ഒന്ന് രണ്ട് പേര് പ്പം പഠിക്കാൻ പോഉന്നുണ്ട് പിന്നെ ജോലി ക്ക് പോകുന്നവരുണ്ട് അപ്പൊ ഞാൻ പ നിങ്ങളെ ടദിവസങ്ങളി വരണ്ട ശനി ഞായറും നമുക്ക് പ്രാക്ടീസ് വെക. ആ എല്ലരും കല്യാണം കഴിഞ്ഞവരാ. ഞാൻ പറഞ് ഏട ദിവസങ്ങളൊന്നു വരണം കാരണം എനിക്ക് സമയില്ല നമ്മുക്കും പിള്ളേരെ വിടുന്ന പിന്നെ അല്ലാത്ത കാര്യങ്ങളൊ കേട് നമു വ് സമയല്ല പക്ഷേ ഇനി ഞായറ് നമുക്ക് വെക്കാങ്കി ഒരു മണി ക്കൂറെല്ലെ ഒര് ഒന്നര മണിക്കൂറ് എപ്പഴെങ്കിലും ഒരു സമയം നമുക്ക് കിട് കിട്ടുന്ന സമയത്ത് നമുക്ക്ന്നാ പ്രാക്ടീസെയ്യാം പിന്നെ പാട്ട് എടുത്ത് കഴിഞ്ഞാല് നമ്മളിപ്പോ യൂട്യൂബ് ഒക്കെ നോക്കിയാണല്ലോ പഠിക്ന്നത് ഇപ്പ എടുത്ത് കഴിഞ്ഞാ ഓരോര്ത്തർക്ക് ഇട്ട് കൊടു താങ്കളെ വീട്ടിലൊന്നും നോക്കീട്ട് പിന്നെ വന്ന് കഴ്ഞ്ഞ് ആഹ് പ്രാക്ടീസയ്ത് പിന്നെ വന്നു കഴിഞ്ഞ് എല്ലാരും കൂടെ ഒരു രണ്ടു മൂന്ന്റാശ്യം ഒരു മൂന്നാല് വസം ഒന്ന് ചെയ്ത് കഴുമ്പോത്തേന് അതങ്ങ് ഓക്കെയാവും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒത്തിരി ഒരു മാസം ഒന്നര രണ്ടു മാസം മുമ്പേ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എല്ലാരും നല്ല വൃത്തിയായിട്ട് പഠിച്ചു
ആഹ് അത് ശരി മുമ്പേ കൂട്ടി പഠിക്ക്ണ നല്ലേ
ആഹ് അല്ലെങ്കി പെട്ടെന്നെന്ന് വെച്ചാൽ പ്പെ കൊച്ചു പിള്ളേരാന്നെ കൊഴപ്പൊല്ല അവര് പെട്ടെന്ന് പഠിക്കും ആഹ് നാ മ്മള് നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡാൻസൊക്കെ കുഞ്ഞിലെഒട്ടെ ഡാൻസൊക്കെ ചെയ്യുന്നോണ്ട് എനിക്ക് കൊഴപ്പൊല്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്നാമ ത്തെ കാര്യം അവർക്ക് സ്റ്റേജിലൊന്നും കേയറി അങ്ങനെ പരിചയ ഇല്ലാത്താവുമ്പം എല്ലാർക്കു ഒരു ആ പേടിയൊണ്ട് എനിക്ക്ന്ന് വെച്ചാ അങ്ങരു കൊഴപ്പൊല്ല ഞാൻ കുഞ്ഞിലെയൊ സ്റ്റേജില് പാട്ട് പാടാനാന്നേലും ഡാൻസ് കളിക്കാനാന്നേലും കേറിക്കേറി എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇവരെയൊക്കെ ഒന്ന് ശരിയാ ക്കി എടുത്തോണ്ട് വ
ഹും ഹും ഹും ഹും ഹും കഴിഞ്ഞ പ്രാവശ്യം കളിച്ചവര് ന്നെല്ലേ
ആഹ് ഈ പ്രാവശ്യം ഞാൻ വിചാരിചെ അങ്ങനത്തെ തന്നെ കളിക്കാം അത് ഒന്നും സെലക്ട് ഒന്നും ചെയ്തില്ല ഇനി ഒരെണം ഇടുക്കണം യൂട്യൂബിനകത്ത് നിന്ന് ഏതെങ്കിലും കോ എല്ലാർക്കും ഒത്തിരി ഒക്കെ ആവുമ്പോ എല്ലാർക്കും അങ്ങ് പയങ്കര ബുദ്ധിമുട്ട്
ആഹ് കൊറച്ച് കൊറച്ച് ഉള്ളത് ഉം
ച്ചാണെങ്കി കൊഴപ്പം ഈ പറഞ്ഞേൻ്റെ കൂട്ട് ഒരു നാല് മിനിട്ട് അഞ്ച് മിൻ
അതന്ന്യോണ് ഇപ്പൊരുതനെ രസുതന്നെ മറ്റെ ഒരു പാട്ടന്നെങ്ങനെ കേട്ടു മറ്റെ മറ്റതാവുമ്പോ മ്മക്കും കാണോ ർക്കും ഒര്ത്ണ്ടാവും അതെ അതെ
ആഹ് ഉം
സെരി